ആഹ് എവിടെ ബ്രോ എന്താ പാട് എന്താ വിശേഷങ്ങൾ
എന്ത്‌ ണ്ട് ഇങ്ങനെ പോണടാ ഉം സുഖം എന്ത ബടങ്ങനാ ഒറ്റക്കാടോ പേരെൽ ആയിരുന്ന സമയത്ത് ള്ള സാനങ്ങളൊക്കെ മിസ്സ്‌ യ്യ്ൻണ്ട്
ഉം അതെ
ഒറ്റേക്ക് വന്നതിന്റെ പരിപൂർണ ഈ ചടപ്പ്
അതങ്ങനെ തന്നാടാ അത് നമ്മള് നാട്ടിലും വീട്ടിലും നിക്കുന്ന സുഖം ഒന്നും ഒരിക്കലും പുറത്തു പോയാൽ കിട്ടൂല
അത് ഇപ്പോ എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഉം
ഇവിടെ ഒറ്റക്കാടാ പേരെൽ ആയപ്പോ കൊറേ പെ റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടേനി തത്തമ്മയും മൊയലും പശും എല്ലോ ണ്ടേനി ഇവിടെ ആയപ്പോ ഒന്നു യ്യാ
ആട്ണ്ട് കോഴിണ്ട് എല്ലണ്ട് ഉം ഞാൻ നിക്ക്ണോടത്ത് ഇല്ല ഞാൻപ്പൊ ഇങ്ങനെ കിടന്നപ്പൊ വേറുതെ ഇങ്ങനെ ചിന്തിച്ചു ക്കായിരുന്നു ഉം
അപ്പർത്തെ വീട്ടിൽ പ്രാവ്ണ്ട് നമ്മള് നമ്മക് കൊടുന്ന അരി ഇട്ട്ങ്ങാണ്ട് പ്രാവിനെ വശീകരിക്കും അതാണ് ഇപ്പോ ഇവിടുത്തെ പരുപാടി
ഉം അതന്നേ മൃഗങ്ങളും മനുഷ്യന്മാരും തമ്മില് ഒരു വലിയ ബന്ധണ്ട് കാരണം മൃഗം മനുഷ്യരും രണ്ടാളും അനിമൽസ് ആണ് നമ്മുക്ക് ബുദ്ധിയുണ്ട് അവർക്ക് ബുദ്ധിയില്ല നമുക്ക് സംസാരിക്കാൻ കഴിയും അവർക്ക് സംസാരിക്കാൻ കഴിയില്ല നമുക്ക് ഇമോഷൻ ഉണ്ട് കുറെ ഇമോഷൻസ് മൃഗങ്ങൾക്ക് അത്ര ഇമോഷൻസ് ഇല്ല അങ്ങനത്തൊക്കെ വിത്യാ വ്യത്യാസാനുള്ളത് ഏഹ് പക്ഷെ ഞാൻ ചിന്തി മൃഗങ്ങളും എന്തല്ലേ നമ്മളെ പോലെ തന്നെ ഇവിടെ ജീവിക്കല്ലേ ഈ ഭൂമിൽ അതായത് ബഷീറിന്റെ ഒരു പുസ്തകണ്ട് ഭൂമിയുടെ അവകാശി കൾ പറഞ്ഞിട്ട് ഒരു കഥണ്ട് ആഹ് അതായത് ആഹ് അതെ നമ്മളെ നമ്മൾ മനുഷ്യര് മാത്രല്ല ഈ ഭൂമിയുടെ ഇത് എന്നുള്ളത് അത് നമ്മളെ പോലെ ഉത്തരവാദിത്തം അവർക്കുണ്ട് പക്ഷെ അവർക്ക് നമ്മളെ പോലെ സംസാരിക്കാൻ കഴിയില്ല നമ്മളെ പോലെ ചിന്തിക്കാനൊക്കെ കഴിയില്ലാനുള്ളതുകൊണ്ട് നമ്മള് കേറായുൺ
ഉം ആഹ് പുസ്തകത്തിൽ അദ്ദേഹം ങ്ങനെ അതെ ജീവികളോട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവിടെ വരുന്ന നമ്മള് പലപ്പോഴും കണ്ടാൽ ഭയപ്പെടുന്ന ആഹ് ഭയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കൊന്ന് കളയുന്ന ജീവികളോട് പോലും അദ്ദേഹം വളരെ സ്നേഹം ത്തോട് കൂടി പെരുമാറുക അവരോട് സംസാരിക്കുക ഭക്ഷണം വെച്ച് കൊടുക്കുക അങ്ങനത്തെക്ക ഒരു സാഹചര്യം അതിന് അവരുടെ വീട്ടുകാരി അദ്ദേഹത്തെ പഴിക്കുന്ന ഒരു സാഹചര്യും അത് നന്നെ നല്ല മനോഹരമായ ഭാഷൽ അദ്ദേഹത് അവതരിപ്പിക്കുന്നുണ്ട് അദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം എന്താണോ സാഹിത്യം അത്
ഇതാണ് കൃത്യമായിട്ട് നമ്മടെ ഈ ഒരു ലോകത്ത് ഇപ്പോ വേണ്ടത്
ആഹ് വേണ്ടത്
അദ്ദേഹം അങ്ങനെ പരിഗണിക്കുമ്പോൾ ഭൂമിയുടെ അവകാശികളായി ജീവികളെ പരിഗണിക്കുമ്പോൾ അദ്ദേഹ ത്തിന്റെ വീട്ടുകാര് നേരെ ഓപ്പോസിറ്റാണ് അദ്ദേഹത്തിന് എന്താ ഭ്രാന്താണ് അദ്ദേഹത്തിന് എങ്ങനെ ചെയ്യുന്നെന്നുള്ള രീതിയിലാണ് വീട്ടുകാരുള്ളത് അപ്പൊ അതേ അവസ് ത്തേണ് ഇന്ന് ലോകത്ത് മൊത്തള്ളത് ഏഹ് കാരണം ഈ ജീവികളും നമ്മളെപോലെതുല്യ അവകാശികളാണ് ഭൂമിയുടെ വിഷയത്തില് ഇതിലെ റിസോഴ്സസ് ഇതിലുള്ള കാര്യങ്ങള് ധാന്യങ്ങള് ഫലങ്ങള് എല്ലാം നമ്മളെപ്പോലെ അനുഭവിക്കാൻ അർഹരാണ് മൃഗങ്ങളെള്ളത് പക്ഷെ എല്ലാംവെ ട്ടിപ്പിടിച്ചടയ്ക്കി മനുഷ്യര് മാറുമ്പോ മനുഷ്യര് ഈ മൃഗംന്നുള്ളത് വെറും അടിമകള പോലെയാണ് ഉം സ്വന്തം നേ ട്ടങ്ങൾക്ക് വേണ്ടി മാത്രം അടിമകളെ ഏഹ് മൃഗങ്ങളെ ഉപയോഗിക്കുകയും അവക്ക് വേണ്ട ഏഹ് പല അവകാശങ്ങളും നൽകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാലാണ് ഇപ്പള്ളത്ഏഹ് കാരണം മൃഗങ്ങൾ ക്ക് എന്തില്ല ഇവിടെ ഒരു പരിഗണനയില്ല കാരണം മനുഷ്യന്മാര് അടക്കി വഴാണ് പക്ഷെ ഇത് ഡൈഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യാണ് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ പേ നമ്മളെ പോലെ തുല്യമായി സ്വതന്ത്രത്തോടെ ജീവിക്കാനുള്ള അവകാശം ഏഹ് മൃഗങ്ങൾക്കും ഉണ്ട് ബഷീർ പറഞ്ഞതുപോലെ പക്ഷെ ആഹ് ഒരു സ്വതന്ത്രം നമ്മള് എന്തുകൊണ്ട് സമ്മതി അനുവദിച്ചു കൊടുക്കുന്നില്ല ഉം നമ്മള് എന്തുകൊണ്ട് ഈ മൃഗങ്ങളെ എപ്പ കാണുമ്പഴും നമ്മളെ പെറ്റ്സാക്കാൻ ശ്രമിക്കുന്നു ഏഹ് ഈ പെറ്റ്സ്ന്നുള്ള ആശയത്തിനോടൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഓപ്പോസിറ്റ് ആണ് കാരണം അവയുടെ ലോകത്ത് അവയുടെ സ്വാതന്ത്ര ത്തോടെ അവര് ജീവിക്കുമ്പോ അത് നമ്മളെ സന്തോഷത്തിനാണ് നമ്മളതിനെ പെറ്റാക്കുന്നത്
അണല്ലാ അങ്ങനല്ലാ ഈ പെറ്റാക്കാന്ന് പറയുമ്പള് പല സമയത്തും പല ജീവികളും പല പല സാഹചര്യങ്ങളില് ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യംണ്ട് ഇവനിപ്പോ ഒരു തത്തമ്മ മേലെ ഇരിക്കുന്ന സമയത്ത് അതിനെ ഏഹ് പല ജീവികളും ആക്രമിക്കും ഒരു പാ മ്പുള്ളൊരു സ്ഥലമാണ് എന്നുണ്ടെങ്കിലല് ആ തത്തമ്മൻ്റെ മുട്ട കഴിക്കും അതൊക്കെ നാച്ചുറൽ ഒരു സംഭവങ്ങളാണ് പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യങ്ങള് നമ്മള് നോക്കാണെങ്കില് പല ജീവികളും ഇന്ന്പ്പോ നമ്മളൊരു പാമ്പിനെ കിട്ടിട്ടുണ്ടെങ്കിൽ നമ്മള് അയിനെന്തെയ്യും അയിനെ പിടിച്ചിട്ട് ഫോറസ്റ്റില് ഏൽപ്പിക്കും സ്വാഭാവികായിറ്റും അപ്പൊ പാ മ്പവടെ ജീവിക്കുന്നത് അവിടെ ആ ഭാഗങ്ങളിലുള്ള പന്നിടെ കുട്ടികളെയും അങ്ങനെ ഒരുപാട് ഈ ബാലൻസ് ചെയ്യപ്പെടേണ്ട പല സാധനങ്ങളും അവിടെ ഇൻബാലൻസ് ആയി പോവാണ് അപ്പൊ അവടെ പന്നി വളരും അപ്പൊ ആബാക്കി ജീവികൾക്ക് അക്രമം നേരിടേണ്ടി വരും അങ്ങനെ കൊറേ അങ്ങട്ട് ഇൻബാലൻ ച്ച്പ്പോ വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളില് ഇപ്പൊ നമ്മള് വേട്ടയാടല് വർധിക്കുന്നത് കൊണ്ടോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫോറസ്റ്റില് ഏൽപ്പിക്കുന്നത് കൊണ്ടോ പല പല കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഇൻബാലൻസ് വന്നിട്ട്ണ്ട് അപ്പൊ ഇതിനാൽ ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കി ഈ തങ്ങളുടെ വംശത്തിന്റെ നിലനിൽ പിനന്നെ ബാധിക്കുന്ന ഒരുപാട് ജീവികളുണ്ട് അപ്പൊ അങ്ങനത്തെ ഒര് പിടിച്ച് ചെല ആളുകള് ഇപ്പൊ നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സിന്റെതില് കാണാൻ സാധിക്ക്ണ്ട് അവരിപ്പോ പണ്ടൊക്കെ നമ്മള് പെറ്റക്കാന്ന് പറഞ്ഞാ ചെറിയൊരു കൂട്ടിലാണാക്കും ഇന്നിട്ട് അയിനവടെ ഫുഡ് കൊടുത്തിട്ട് ആ ഒര് ഏഹ് കൂടിപ്പോയ ഒരു ഒരു മീറ്ററിന്റെ ഉള്ളില് നീളള്ളേ നീളോ വീതി ഒക്കെ പാടിം കൂട്ടിഏഹ് ഉള്ളളവ് ഒരു മീറ്ററ്ള്ളരു കൂട്ടിൻ്റുള്ളില്ങ്ങനെ വളർത്താന്നുണ്ട് പക്ഷെ ഇ പ്പാളുകള് ചെയ്യുന്നത് എന്താച്ചാല് ഒരു പത്ത് പതിനഞ്ച് ആളുകള് നിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒര് രണ്ട് മൂന്ന് സെന്റ് സ്ഥലം ഇങ്ങനെ ചുറ്റളവില് ഉള്ള അവര് കെട്ടി ഏഹ് നെ
ഇപ്പൊ നിങ്ങളീ പറഞ്ഞ നിങ്ങളെ കേസ് തന്നെ ഇപ്പൊ നിങ്ങള് നിങ്ങള് തുടക്കത്തില് പറഞ്ഞത് എന്താണ് നിങ്ങള് തുടക്കത്തില് പറഞ്ഞത് എന്താണ് അതെ അതെ അത് ശരിയാണ് അത് വളരെ ഇതാണ് ആഹ് പോസിറ്റീവ് ആയ കാര്യമാണെന്ന് നിങ്ങള് പറയുന്നു ഇപ്പൊ നിങ്ങള് പറഞ്ഞു നിങ്ങളിവടെ വന്ന പ്പൊ നിങ്ങളെ വിഷയം ഏതാ നിങ്ങളെ പെറ്റ്സിനാണെന്ന് അപ്പോ അതിനർത്ഥം നിങ്ങളും ഈ മൃഗങ്ങളെ അടിമയാക്കി വെച്ചിരിക്കാണാന്നുള്ളതാണ് വി ഏഹ് ഈ മൃഗങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏഹ് ഞാൻ പറയ ഞാൻ പറയട്ടെ ഈ നിങ്ങൾ പോലെ നിങ്ങളിപ്പോ അയ്ല് ഒരാള് മാത്രമാണ് ഇതുപോലെ കുറെേ ആൾക്കാര് നിങ്ങള് പറയുന്നത് വലിയ കൂടാണ് അതാണ് ഇതാണ് പക്ഷെ അവരുടെ ലോകന്നു പറഞ്ഞാല് ആ ഒരു കൂടാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ ലോകത്ത് മുഴുവൻ പാറി നടക്കാനുള്ള എല്ലാ ഏരിയകളിലും പോകാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ സ്വാതന്ത്ര്യവും ഈ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉണ്ടെന്നുള്ളതാണ് പക്ഷെ നിങ്ങളത് ചിന്തിക്കുന്നില്ല കാരണം നിങ്ങളിപ്പം പറഞ്ഞ ഇംബാലൻസ് കാര്യങ്ങളൊ ഇത് വരുന്നത് നിങ്ങൾ പെറ്റുകളാക്കുമ്പഴാണ് ഉം അവയെ അവയുടെ രീതിയിൽ തൊറന്ന് വിടുമ്പോ അവയുടെ രീതിയില് നിങ്ങള് തൊറന്നു വിടാണെന്നുണ്ടെങ്കിൽ ഏഹ് അവർക്ക്
ജീവിയെ പേടിച്ചു കൊണ്ട് അതിനെ പിടിച്ച് കെട്ടുകയോ അല്ലെങ്കിൽ അതിന്റെ സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ ഏഹ് വേട്ടയാടുകയോ ചെയ്യുന്ന സമയത്താണ് പെറ്റുകൾ ആക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇപ്പം നേരത്തെ നിങ്ങള് പറഞ്ഞു നിങ്ങള് കോഴീനെ വർത്തണുണ്ട്ന്ന് നിങ്ങള് ഈ കോഴീനെ വളർത്തുന്നത് എങ്ങനെ കൂട്ടിലിട്ട് മാത്രം വളർത്തല്ലല്ലോ അതിന് എന്താണ് രാത്രി സമയങ്ങളിൽ അഭയം നൽകാൻ വേണ്ടി കൂട് നൽകുകയും അല്ലാത്ത സമയങ്ങളിൽ പുറത്തു വിട്ടുങ്ങാണ്ടല്ലേ വളർ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന പെട്സ് ഫുൾ
പെറ്റെന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ കോഴി എന്നുള്ളതൊന്നും ഒരു പെറ്റല്ല പെറ്റുകളെ വളർത്തുന്ന വെച്ചാല് പ്രധാനമായിട്ട് ഇ പ്രാവുകൾ തത്തമ്മ പോലുള്ള സാധനമാണ് ഈ തത്തമ്മയൊക്കെ കൂട്ടീന്ന് കൂട്ടീന്നൊന്നു പുറത്തു വിടാൻ എത്ര ആള് ധൈര്യം കാണിക്കും ഏ നമ്മൾ ഈ കോഴികളെ ഡെയ്‌ലി പുറത്തു വിടുന്നുണ്ട് ന്തു അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം പക്ഷേ ഈ തത്തമ്മ എന്നൊക്കെ പറഞ്ഞാല് കൂട്ടിലിട്ട് മാത്രം വളർത്തുന്നതാണ് തത്തമേനെ ഒന്ന് കൂട് തുറന്നു നോക്കു അത് പിന്നെവിടെ തിരിച്ചു വരൂല അതിന്റെ സ്വാ
അത് പ്രാവുകളുടെ കൂടെ ഇട്ടാൽ മതി പ്രാവുകളുടെ കൂടെ ഇട്ടാൽ മതി എന്റെ വീട്ടിലുള്ള പ്രാവു ആണെങ്കിലും പരുന്താണെങ്കിലും എല്ലാം ചെയ്യും പരുന്ത് നമുക്ക് പെറ്റേ വളത്താൻ അനുവാദമില്ലാത്ത സാഹചര്യമാണ് പക്ഷെ അത് ഇണങ്ങീയിട്ട് നമ്മളെ വീട്ടിക്ക് വരുന്നു എന്നുള്ളതാണ് അതിപ്പം ചെറുപ്പത്തില് ഒരു അതിനെ വളർത്തി അതിനെ എണക്കിയെടുത്തു കഴിഞ്ഞാല് അത് അതിന്റെ ഒരു സമയം അതിന്റെ എ കുറച്ച് ചില്ലന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട്ടക്ക് വരും അതാണ്
കുറെ പെറ്റ്സുകൾ നല്ല രീതിയിൽ നമുക്ക് നോക്കി നളർത്താൻ പറ്റുന്നുണ്ട് നേരെമറിച്ച് സ്വതന്ത്രം മരിക്കപ്പെട്ട് വളർത്തപ്പെടുന്ന പെട്സുമുണ്ട് അപ്പൊ അങ്ങനത്തെ പെറ്സുകളൊന്നും വളർത്താതെ പുറത്തു വിടണം എന്നുള്ളതാണ്
സ്വതത്രം ഹരിച്ച് വളർത്തുന്നവരുണ്ടെന്ന് വേണം പറയാം പെറ്റെന്നു പറഞ്ഞ നമ്മുടെ ചൊല്പടിക്കു നിൽക്കുന്ന നമ്മളോട് ഇണങ്ങി നമ്മുടെ കൂടെ നിൽക്കുന്ന ഇതിനെ എല്ലാത്തിനും നമുക്ക് പെറ്റന്നു പറയാൻ സാധിക്കും അതിന് ആ അതെ
കുറെേ നേരമായി നമ്മൾ മൃഗങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഉം ഈ മൃഗങ്ങളുടെ അവസ്ഥ എന്താന്ന്‌ നിങ്ങള് ചിന്തിച്ചിട്ടുണ്ടോ പല മൃഗങ്ങളും എൻഡേഞ്ചേർഡ് ആയി പോകുന്നു അതായത് വംശനാശം സംഭവിച്ചുകൊണ്ട് ഇല്ലാതാവുന്നു എന്തുകൊണ്ട് മനുഷ്യൻ മനഷ്യനും വംശനാശം സംഭവിക്കുന്നില്ല കാരണം മനുഷ്യനും ഇവിടെ ജീവിക്കാനും കുറെേ തലമുറകളെ സൃഷ്ടിക്കാനും ഏ നൂറ്റാണ്ടുകളോളം നിലനിൽക്കാനുമുള്ള എല്ലാവിധ വിവിധ റിസോഴ്സുകളും സാധനങ്ങളും ഒക്കെ മനുഷ്യമാരിവിടെ കണ്ട് കെ ട്ടിപിടിച്ചിടക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിലെ ഒരുരംശം ഈ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള മൃഗങ്ങൾക്ക് ഒരുക്കി കൊടുക്കണമെന്ന് ഉണ്ടെങ്കിൽ ഇവർക്കൊന്നും വംശനാശം സംഭവിക്കില്ല ഇവരും സുഖമായിട്ട് ജീവിക്കും ആ ഇത് ഇത് ആ അവരുടെ കൂടെ ഭൂമിയാണ് മനുഷ്യർ ഭൂമിയുടെ അവകാശികൾ എന്ന് ബഷീർ പറഞ്ഞത് വെറുതല്ല അവരുടെ കൂടി ഭൂമിയാണ് നമ്മൾ നമുക്ക് അവരിൽ നിന്നും ഉപകാരംമടുക്കാം ഇപ്പൊ പാലിന് പാലിന് വേണ്ടിയിട്ട് മറ്റേ ചെമ്മരിയാടിനെ വളർത്തിയിട്ട് അതിന്റെ രോമത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല യൂസ് മൃഗങ്ങ ഉയോഗിക്കാം അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം അതൊക്കെ മനുഷ്യൻമാർക്ക് ഉകാരമുള്ള കാര്യമാണ് അത് നമ്മൾ യൂസ് ചെയ്യാതിരുന്നത് കൊണ്ട വേറെആരും അത് യൂസ് ചെയ്യുന്നില്ല മൃഗങ്ങൾ അതൊണ്ട് യൂസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷെ അവർക്ക് ജീവിക്ക ജീവിക്കാനുള്ള അവരുടെ തലമുറക്ക് വളരാനുള്ള അവർക്ക് ഹാപ്പിയായിട്ടു കഴിയാനുള്ള ഒരു സാഹചര്യം അത് ഇണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യന്മാരുടെ ഉത്തരവാദിത്താണ് അത് പല മനുഷ്യരും തിരിച്ചറിയുന്നില്ല കാരണം മൃഗങ്ങൾക്ക് നമ്മുടെ പോലെ ബുദ്ധിയില്ല
സാഹചര്യാണ് കാട്ടുജീവികളെ അക്രമാരികളായ ജീവികളെയും പുലി കടുവ അങ്ങൻത്തെ ജീവികൾ നാട്ടിലേക്ക് എറങ്ങുന്ന ഒരു സാഹചര്യം അതായത് അവർക്ക് വേണ്ട ഫുഡും സാധനങ്ങളും കാര്യങ്ങള് കിട്ടുന്നില്ല
ട്ടേ വെ വെട്ടിപ്പിടിച്ച് മനുഷ്യന്മാര് കയ്യടക്കുമ്പോ അവര് പിന്നെ ഇങ്ങട്ട് വര് അല്ലാതെ പിന്നെ അവരെന്താ ചെയ്യാ വേറെ വഴിയില്ല അവർക്ക് ആഹ് അത് കാരണം കൊണ്ട് മാത്രമാണത് സംഭവിക്കുന്നത്.
അരുതായ്മകൾ കൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ബാധിക്കുകയും അവരുടെ രീ രീ ജീവിതത്തിന് ആ ഓർഡറിനെ ബാധിക്കുകയും അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും അവിടെ ഇല്ലാതെ വരികയും ചെയ്യുന്ന സമയത്താണ് അവർ നാട്ടിലേക്ക് എറങ്ങുന്നത്.
അതെ അതായത് മനുഷ്യന്മാര് ബൗണ്ടറി മറ മറക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് മൃഗങ്ങൾക്ക് കാട്ണ്ട് അവരുടെ ഒരു പരിധിണ്ട്. അത് വിട്ട് ഇത്രയും കാലം മൃഗങ്ങൾ നാ ട്ടിലൊന്നും വന്ന് ജീവിച്ചിട്ടില്ല നമ്മളെ വീട്ട്ക്കൊന്നും വന്നിട്ടില്ല പക്ഷേ ഇപ്പത് വെ ര്ണ്ട്ന്ന്ണ്ടെങ്കി അയിനർത്ഥം ഈ കാട് അതിക്രമിച്ചിട്ട് അത് കൂ ടി മനുഷ്യമാരുടെ കീഴിലാവണം എന്ന്ള്ള അത്യാഗ്രഹം കൊണ്ട് മാ ത്രമാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്ക്ണത്. അപ്പോ ആ ഒരു കാര്യം മനുഷ്യന്മാര് നിർത്തിയില്ലാന്ന്ണ്ടെങ്കി ഇനിയും പുലികൾ വരും സിംഹങ്ങൾ വരും ഏഹ്, ആഹ് നമ്മളെ ജീവിതം അപകടത്തിലാവും. ഇന്നട്ട് ഇങ്ങനെ പറയും ഈ മൃഗങ്ങള് വെടി വെച്ച് കൊല്ലണം മയക്ക്മരുന്ന് മയക്ക് വെടി വെക്കണം വെടി വെച്ച് കൊല്ലണം. ഏഹ് ഇവരൊന്നും നമ്മൾ ഇവടെ ജീവിക്കാൻ അനുവദിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഇപ്പ ന്യൂസ് സിൽ പലരും കൊട്ടി ഘോശിക്കുന്നത് കാണാ. പഷേ അവരൊന്നും ചിന്തിക്കുന്നില്ല ഇതിനൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മടെ കയ്യിലിരിപ്പോണ്ടാണ് ഇങ്ങനെ സംഭവിക്ക്ണേന്ന്ള്ളത്. അവരുടെ ബൗ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് നമ്മളെയും ശല്യപ്പെടുത്തൂല നമ്മള് അവരെയും ശല്യപ്പെടുത്തൂല. അങ്ങനെയല്ലേ നമ്മുടെ ഈ ഭൂമി ജീവിത ആഹ് ഈ ഭൂമിലൊരു ബാലൻസ് ഉണ്ടാവൊള്ളൂ. മൃഗങ്ങൾടിം മനുഷ്യമാരി എടേല്.
ഇപ്പം മൃഗങ്ങളെ കാര്യം പറഞ്ഞാ ഇപ്പ അടുത്തൊന്നും തീരൂല. അഹ് പറയുമ്പോ നമുക്ക് പിന്നൊരിക്കെ സംസാരിക്കാ അത്. ഒര് വിശദമായിട്ടൊരു ചർച്ച തന്നെ വെക്കാള്ളാര് അവസ്ഥണ്ട്.
ഓക്കെ ഓക്കെ. ശരിയാണ് തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ.